എന്തുണ്ട് വിശേഷം
സുഖാണ് കൊഴപ്പൊന്നുല്ല വീട്ടിലാണോ ആഹ് വീട്ടിലാണ് എന്താ സ് പണിയൊക്കെ കഴിഞ്ഞോ ജോലിയൊക്കെ കഴിഞ്ഞോ ചോയ്ക്ക
സൗണ്ട് ബ്രേയ്ക്കായല്ലോ
ഏഹ് ണ്ടല്ലോ കേക്ക്ണ്ടല്ലോ
ആ ആഹ് എന്ത വീട്ടു ജോലിയിലാണോ
വീട്ടു ജോലിയിലന്ന് ഇപ്പ അവിടെ ഇര്ക്കേനി
വെറുതെരിക്യാ
ആഹ്
ഉം അന്താ പഠിച്ചോണ്ടിരിക്കുയാണോ ആഹ് കല്യാണൊക്കെ കയ്ഞ്ഞൊ
ആഹ് കല്യാണക്കെ കഴ്ഞ്ഞ്
ഉം അവിടെങ്ങനെ മഴക്കണ്ടാ
ആഹ് മഴണ്ട് നല്ലൊരു മഴ പെയ്ത് പ്പ ചെർങ്ങനെങ്ങനെ പെയ്യ്ണ്ട്
ആഹ് ഇന്നൊരു വിധള്ളെല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ പെയ്തോണ്ടിരിക്യനേ
ആഹ്
പിന്നെ ഇപ് ഇപ്പത്തെ കാലാവസ്ഥ എപ്പഴും മഴായിട്ടല്ലേ ഇന്ന് മഴയാണെങ് ങ്കി നാളെ വെയിലാണ് മെറ്റത് കൊർച്ച് സമയം വെയിലാണ്, കൊർച്ച് സമയം മഴയാണ്. അങ്ങനെയൊക്കെയാ ശരിക്കൊരു കാലവർഷം വന്നിട്ടില്ല ഇപ്രാവശ്യം
അതൊക്കെ ശരിയെന്നെ
ഉം ഇന്നലെ ഇതുപോലെ ഉച്ചവരെ നല്ല മഴേയ്രുന്നു. കല്യാണത്തിനൊക്കെണ്ടായിരുന്നു. അയ്ന് പോവാന് ക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ മഴയത്ത് കല്യാണങ്ങളിലക്കൊക്കെ പോകുകന്നറിമ്പത്തന്നെ ഒരു മുഷിപ്പാണ്
ആഹ്
അത് കഴിഞ്ഞ് ഉച്ചക കഴിഞ്ഞപ്പോത്തേന് പിന്നെ നല്ല വെയില് തീർച്ച് ആ വെയിലങ്ങനെ കൊള്ളുമ്പ ഭയങ്കര ചൂടും
ആഹ് പ്പൊ കല്യാണങ്ങളൊക്കെപ്പൊ ഓഹ് ഫുഡ്ഡ് റെഡിആയി, പ്പൊ കല്യാണൊക്കെ പൊതുവേ കൊറവല്ലേ
ആഹ് വർഷക്കാലത്ത് പൊതുവേ കൊറവാണ് കല്യാണങ്ങള് കഴിഞ്ഞ രണ്ടും ആ വെക്കേഷന്റെ ടൈമിലൊക്കെ എല്ലാ ആഴ്ചയിലും കല്യാണങ്ങളേര്ന്നു
ആഹ്
വെടയലോക്കത് ത്തായിട്ടും ബന്ധു വീട്ടിലായിട്ടും ഒക്കെ കല്യാണേര്ന്നു, അന്നപ്പോ ഇപ് പ്പോഴക്കത്തെ കല്യാണങ്ങളൊക്കെ ഓഡിറ്റോറിയൽലാണല്ലോ ണ്ടാവർ അപ്പ അങ്ങ് എ അങ്ങനെ ആ ടൈമിലൊന്നും ബുക്ക് ക്കെയ്തിട്ട് കിട്ടാത്ത കല്യാണങ്ങളൊക്കെയാണ് പൊതുവെ ഇങ്ങടൊക്കെ മാറ്റി വെക്കാറ്ള്ളത്
ഇപ്പൊ വീട്ടില് കല്യാണം ഇണ്ടാവല് കൊറവാ
ആഹ് വീട്ടില് കല്യാണം ഇണ്ടാവുമ്പള് ഒരു പ്രത്യേക രസാണ് മറ്റേത് നമ്മള് വിരുന്ന് പോയി വെര് ര്ന്ന മാതിരി ആണാ പൊറത്ത് പോയി എന്തൊക്കെയോ ചെയ്ത് പോര്ണ മറ്റേത് വീട്ടിലാവുമ്പോ തലേന്നാണെങ്കിലും അന്നൊക്കെ ആണെങ്കിലും ഭയങ്കര രസായിട്ട് തോ ഒരു കല്യാണത്തിന്റെ ഫീല് കിട്ടുവായിരുന്നു
ആന്ന്
ഇന്നത്തെ കല്യാണം അതിന് ഒരാഘോഷാണല്ലോ പാട്ടായിട്ടാണെങ്കിലും കളികളായിട്ടാണെങ്കിലും എല്ലാം ഇവിടെ ഇങ്ങനൊക്കെ കല്യാണങ്ങൾക്കു പ്പാ അന്നൊക്കെ പണ്ട് കാലത്ത് ഒറ്റേ ദിവസത്തെ കല്യാണ ആയിരുന്നല്ലോ ഇപ്പാ തലേന്നായിട്ടും പിറ്റേന്നായിട്ടും ഒരാഴ്ച ഒരു കല്യാണത്തിന്റെ പിറകെയായിരിക്കും
മൂൻ ഉം മൂന്ന് അത് ശരിയാ
ഉം
ഇപ്പൊ പിന്നെ ഗോൾഡും ആരും അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ
ആഹ്
ഭയങ്കര വെലായിട്ടെ
ആഹ് പണ്ട് കാലം ഗോൾഡ് കൊടുക്കണ്ട ഈ ഇത് കാരണം കൊറേ പെൺകുട്ട്യാളൊക്കെ വീട്ടിലിരിക്കുന്ന അവസ് സ്ഥ ഇണ്ടായിട്ട്ണ്ടല്ലോ ഇന്ന് പെൺകുട്ടികളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എല്ലാര്ക്കും പറയ്ന്നെ എന്റെ ഫ്രണ്ട്സാളൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ ചോ നിങ്ങളെ നാട്ടില്ണ്ടാ പെൺ പിള്ളേരുണ്ടോ നിങ്ങളെ വീട്ടില്ണ്ടാ കുടുംബത്തില്ണ്ടോ ചോയി
ആഹ് ആഹ്
അപ്പൊ ഇണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഞമ്മൾക്ക് ഇന്നത്തെ കാലത്ത് പേടിയാണ് എന്ത് വെച്ചാലും എ ഈ സ്കൂള് പഠി ക്കുന്ന പ്രായത്തിലെ അവര് ഓ രോ ആളുകളിം കണ്ട് വെച്ചിട്ട് അങ്ങനെ ചുറ്റി നടക്കുന്നൊരു കാലായതുകൊണ്ട് നമുക്കത് അറിയൂല്ലാ നമക്ക് പറഞ്ഞു കൊടുക്കാനും പേടിയാണ് നമ്മള് കല്യാ ആഹ് അവരോട് ചോയിക്കുമ്പം പറയും ഞങ്ങള് ആദ്യമേ കണ്ടെത്തിയിട്ട്ണ്ട്ന്ന് പറയും ഇപ്പൊ പൊതുവേ നമ്മള് അറേഞ്ച് മാരേജ് ഒക്കെ പൊതുവേ കൊറവാണല്ലോ വെരലിലെൺ ണ്ണാവുന്ന മാത്രേ ഇപ്പൊ കാണത്തുള്ളൂ പൊതുവേ എല്ലാ ല്ലാ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളും അവര് അവരെ സ്വന്ത ത്തിന് കണ്ടെത്തിയിട്ടാണ് ഇന്നത്തെ കല്യാണങ്ങള് കൂടുതലും നടക്കുന്നത്
ഉം അങ്ങനെ തന്നെ കൂടുതലും എല്ലോടത്തും അങ്ങനെ തന്നെ
ആഹ് ഇനി അങ്ങനെ പു ആഹ് അങ്ങനെ കണ്ടെത്തി നമ്മള് വീട്ടുകാര് നെരസിച്ചാ പിന്നെ കല്ല്യാണം കഴിഞ്ഞാലും അത് ഡിവോഴ്സ് സായി പോകുന്ന ഏഹ് അങ്ങനെയാണ് കൂടുതലും കേട്ട് വരുന്നതും
പിന്നെ കുട്ട്യെളെന്നെ അവ് ഇത് ഇൻക്ക് വേ ഓലെ ആഗ്രഹത്തിന് നിന്നീല്ലെങ്കില് അതും പേടിയാണ്
ആഹ് അതന്നെ നമ്മള് അവരെ ആഗ്രഹത്തിന് നെരസി ച്ച് നമ്മള് വേറെ കല്യാണം കഴിച്ച് കൊടുത്ത് കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞഴിഞ്ഞാ പിന്നെ രണ്ടോ മൂന്നോ മാസ സം കഴിയുമ്പ തന്നെ അവര് വീട്ടിൽ വന്നിരിക്കും
ഉം എത്രേ അങ്ങനെണ്ടല്ലോ പിന്നെ അതുല്ല ചെലോല് പറയും ഓൽക്കിപ്പോ ആഗ്രഹിച്ചേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന് പറഞ്ഞ് ഭീഷണി പെടുത്തും
ആഹ് മുമ്പൊക്കെ നമ്മള് കല്യാണം കഴിഞ്ഞാൽ ആ വീ ട്ട് പോയാലും അവിടുത്താതിനോട് യോജിച്ച് നിക്കുവായിരുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികള് അവിടെ യോജിപ്പില്ലെങ്കില് അവര് വേഗം അവിടെ നിക്കാൻ പറ്റില്ലാന്നും പറഞ്ഞ് പോരും അവരെന്താണോ അവര് ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് അവരെത്തും വരെ അവര് ചെയ്തൊണ്ടിരിക്കും
ഉം അങ്ങനൊക്കെന്ന്യാണ് എല്ലോടത്തും
ആഹ്‌
ഉം പൊതുവേ പെമ്പിള്ളേരെ കിട്ടാനും പണ്യാ ഇപ്പൊ ചേ ക്കെന്മാർക്കൊന്നും പെണ്ണിനിം കിട്ടില്ല
ആഹ് ഇപ്പു എല്ലാ കൂടുതലും കു കുട്ടികളും ഓരോ കോഴ്സുകള് പഠിച്ചെറങ്ങി ജോലി ആയേന് ശേഷം തന്നെയാണല്ലോ വിവാഹത്തിലേക്ക് വരുന്നുള്ളൂ
ഉം
മുമ്പൊക്കെ ഇങ്ങനെ പത്താം ക്ലാസൊക്കെ കഴിയുമ്പോത്തേനും കുറെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന അവസ്ഥയാണ് പിന്നെ അവരെ കല്യാണം കഴിഞ്ഞാൽ അവരെ പഠി ത്തംങ്കോട് പോയ അങ്ങന്നെത്തൊക്കെ അവസ്ഥയിലാവുമ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കണങ്കിൽ രണ്ടു പേർക്ക് ജോലി വേണേനിം
ആഹ് അതൊക്കെ ശര്യാണ് ഓരോ ദെവസോം സാധനത്തിനൊക്കെ എന്താ വെല
ഉം ഇന്ന് പൊതുവേ ഇഞി നേ ർത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് സ്ത്രീകളാണെങ്കിലും വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനംന്ന്ള്ള രീതില് കേക്ക് മേക്കിങ് പഠിക്ക സ്റ്റിച്ചിങ് പഠിക്ക കൂൺ ഇണ്ടാക്കാൻ പഠിക്ക അങ്ങനെ എന്തെങ്കിലൊക്കെ ജോലില് ഇങ്ങനെ ഏർപ്പെട്ടോണ്ടിരിക്കുന്നുണ്ട്
ഉം
പിന്നെ പഠിക്കണ കുട്ടികളാണെങ്കിലും മെഹന്തിട്ടുടു ക്കാൻ നിന്നിട്ടും അങ്ങനെ കൂൺ ഇണ്ടാക്കിട്ടും അല്ലെങ്കിൽ അവരെ ക്രാഫ്റ്റ് വർക്കുകള് ചെയ്തൊ കിട്ടും അങ്ങനെ പഠിക്കുന്ന ടൈമിൽ ചെറിയ ചെറിയ എണിങ്സ് ഉണ്ടാക്കി കൊണ്ട ഇപ്പത്തെ കുട്ടിളും
ആഹ്
ഇപ്പൊ പഠിക്കാനും സൗകര്യണല്ലോ സെന്ററുകൾ ആണെങ്കിൽ അടു ണ്ട് പിന്നെ നമുക്ക് ഏത് കാര്യങ്ങളും ഓൺലൈനായിട്ട് പഠിച്ചെടുക്കാൻ അവസരുണ്ട് യൂട്യൂബില് മറ്റുള്ളത് സെർച്ച് ചെയ്താല് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് കിട്ടുന്നുണ്ട് ഞാനൊക്കെ ഇതുപോലെ യൂട്യൂബ് നോക്കിയിട്ട് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കി നോക്കും സ്നാക്സ് ആയിട്ടും പിന്നെ മറ്റുള്ള വിഭവങ്ങളൊക്കെ ആയിട്ടുംക്കെ ഉണ്ടാക്കും
അയിന്റെ ആള
ഉം എപ്പോഴും ഒന്നും ഉണ്ടാക്ക കില്ല്യാ പക്ഷെ തോന്നിയാല അങ്ങനെ എന്തെങ്കിലുംക്കെ ഉണ്ടാവ
ഉം ഞാനും അങ്ങനെ പലേതു ഉണ്ടാക്കും
ആഹ് ഞാനതുപോലെ ഇങ്ങനെ ഷവർമഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അവർക്ക് ഭയങ്കര ങ്കരിഷ്ടാ അ പൊർത്ത്ന്ന് വങ്ങിക്കൊടുക്കാനൊരു പേട്യാണേനും. എന്നാലുങ്ങനെ ഇപ്പൊ സ്ഥിരണ്ടാക്കി കൊട്ത്ത്ങ്ങനെ ശീലായപ്പോ അവര് എടക്കെടക്ക്ങ്ങനെണ്ടാക്കി തെരോ ചോയ്
ഉം
അപ്പൊ അയ്ന്റെ റൊട്ടി മാത്രം പൊർത്ത്ന്ന് മേടി പിന്നെ ബാക്ക്യൊക്കെ വീട്ടില്ണ്ടാക്കിട്ട് ഉണ്ടാക്കും.
ഉം
ഇപ്പൊ ചക്കടെ സീസണായതൊണ്ട് കഴിഞ്ഞ വീക്കിലൊക്കെ ചക്കവറവ് ണ്ടാക്കിക്കേനി ഇവടെ വീട്ട്ല് ചക്കക്കെണ്ട് അപ്പൊ ആ ചക്ക വറവ് അതൊക്കെ ഭയങ്കരിഷ്ടാ ഇപ്പൊ പിന്നെ പൂള ധാരാളം കിട്ടാന്ണ്ടായീണ് അങ്ങനെ കപ്പ കൊടന്ന്ട്ട് അത് നമ്മളിപ്പോ വെജിറ്റബിൾ സൊക്കരിണ ആ ബോഡ് ണ്ടാവൊല്ലോ
ആഹ്
അതില് സ്ലൈസാക്കിട്ത്ത്ട്ട് ങ്ങനെ വറ്ത്ത കൊടുക്കും.
ആഹ് ചക്ക പൊരിച്ചത് ലെ
ചക്കിം അത്പോലെ കപ്പിം പൂള ണ്ടാവല്ലോ.
ഉം
ഉം ഉം ഇതൊക്കെ അങ്ങൻത്തൊക്കെ ഭയങ്കരിഷ്ടാ അപ്പൊ ഈ മഴക്കാലത്ത് അവര് വീട്ടിലിങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോ ഏന് ഫു എന്തേലും കഴിക്കാണ്ടോ ചോയ്ക്കും അപ്പൊ ചോറ് വേണങ്കി അതല്ലാ എന്തെങ്കിലുണ്ടോ ചോയ്ക്കും അപ്പ ഇങ്ങൻത്തെക്കെന്തെലുണ്ടാക്കി കൊട്ത്താ അവര്ക്ക് ഭയങ്കരിഷ്ട.
ഞങ്ങളയ്‌ന് ബേക്കറി ഐറ്റംസ്കള് പൊതുവേ
ആഹ് ഉം ഇവടിം പൊതുവേ ബേക്കറി ഐറ്റംസ് കൊണ്ട്രൂല അവരത് കഴിച്ച കഴിഞ്ഞാ പിന്നെ ഫുഡ് തീരെ കഴിക്കൂല്ലന്നാ പർഞ്ഞിട്ട്
ആഹ് അതെൻ ഞാനെന്തെങ്കിലുണ്ടാ
ഉം ഇസ്കൂൾട്ട് വെരാണെ ങ്കിലും നമ്മള് രാവിലെ എന്താണ് പുട്ടും കടലേം അങ്ങനെ അതോ ഇഡ്ലിം ദോശിം അങ്ങനെ ക്കെള്ള അങ്ങൻത്തെ ഫുഡാളാണ് കഴിക്ക. ബേക്കറി ഐറ്റംസ് അല്ലെങ്കി പൊരിച്ച ഐറ്റംസ് അങ്ങൻത്തെതൊന്നും സ്കൂൾട്ട് വരുമ്പള് കൊടുക്കൂല. ഇങ്ങൻത്തെ കഴിച്ചിട്ട് പിന്നെ അവര് വെറ്തെരിക്ക്യാണെങ്കി മാത്ര അങ്ങനെ ട്ത്ത് കഴിക്കൊള്ളൂ.
ഉം
ചോറിനോട് പൊതുവെ താല്പര്യം കൊറവാണ്.
ഉം
ഉം
ഞാനെന്തെങ്കിലും മക്കള് വരുമ്പോത്തിനെന്തെങ്കിലും ആയിട്ട് ഇണ്ടാക്കും ഓൽക്ക് വേണ്ടീട്ട്. സ്കൂൾട്ട് വെരുമ്പോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുണ്ടാക്കും
ചെലെ കുട്ടികള് പിന്നെ സ് കൂൾട്ട് വന്നാലും ചോറ് കഴിക്കും അങ്ങനാവുമ്പോ പിന്നെ അമക്ക് ചായിം കടി ണ്ടാക്കി കൊട് ക്കേണ്ടിവരൊ ക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാലവര്ക്ക് വയറ് നറയെ കഴിക്ക
ഉം ഇൻ്റെയ്‌ന് ചോറ് കഴിക്കൂല പിന്നെ രാത്രി ഏതായാലും ചോറ കഴിക്ക.
ആഹ്
അപ്പോൾ പിന്നെ വേ സ്കൂൾട്ടെന്നാലും ചോറ് കഴിക്ക ഞാൻ കൊട്ക്കേല്ല പിന്നെ വെറൂ ഞങ്ങനെ ചോറായാല്
ഉ
അതോര്തല്ലേ
ആഹ് അപ്പളൊരു മട്പ്പായിരിക്കും. പിന്നെ പൊതുവേ പച്ചക്കറിയ എണ്ണതൊക്കെ പ് ഉം കഴിക്കല് പിന്നാക്കാണ്.
ഉം.
ഉം ഇപ്പ അയിന് അവർക്ക് ചോറാണെങ്കിൽ അല്ലേ ബിരിയാണി വെച്ചെടുക്കുക, മന്തി വെച്ചെടുക്കുക അങ്ങനെയൊക്കൊണെങ്കിൽ അവര് കഴിക്കും അപ്പോ നമ്മൾ എന്നും കഴിക്കുന്നതും ശരിയാലല്ലേ. എങ്കിലും പൊതുവെ ഒരായിചെൽ മാതിരി അങ്ങനെന്തേലും വിഭവം ഉണ്ട ഉണ്ടാകാറുണ്ട്. പണ്ടൊക്കെ പെരുന്നാൾ വരുമ്പോഴൊക്കെയായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നത്. ഇപ്പ കാരണം കിട്ടിയാ മതി ബിരിയാണി ആയാലും, മന്തി ആയാലും, നെയ്ച്ചോറ യാലും, വെക്കാൻ.
ഇപ്പ എപ്പോയും അതന്നെല്ലേ. ഇപ്പോ കൂടുതലും അങ്ങനെയൊക്കെന്നെയാണ് ഉണ്ടാക്കുക.
ഉം
ഉം.
പിന്നെ ഇടക്ക് ഇങ്ങനെ സദ്യ പോലെ ഉണ്ടാക്കും. ഞാൻ ഫ്രീ ടൈം ഒക്കെ ഇങ്ങനെ കിട്ട കിട്ടണന്ന ഉണ്ടങ്കില്. മൂന്നാല് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഒരു സ്കൂൾ ഇല്ലാത്ത ടൈമിലൊക്കെ ഇങ്ങനെ മൂന്നാല് വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഇണ്ടാക്കുമ്പോ തലേ ദിവസം തന്നെ അ ആയിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ക ഏത്ക്ക്.
ഉം. ഞാനും അങ്ങനെ ചെയ്യലണ്ട്.
ഉം. എന്നിട്ട് ഇവിടെ വാഴ കൃഷിയുണ്ട്. അപ്പോ പിന്നെ അതിന്റെ വാഴയുടെ ഇല എടുത്തിട്ട് അങ്ങനെ സദ്യ ഉണ്ടണ് ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഭക്ഷണക്കെ അതിൽ വളംമ്പൂ ചെയ്യും.
ഉം.
അത, അങ്ങനെയാണെങ്കിൽ അവര് പിന്നെ പച്ചക്കറിയൊക്കെ കൂട്ടും.
ഉം.
ഇപ്പ ഇവിടെ പച്ചക്കറി ഉണ്ടാക്കി പക്കിയതൊക്കെ ഇങ്ങനെ മഴയ കാരണം ഒക്കെ പൂവൊന്നും ഇടിണില്ല. കായ ഒന്നും പിടിക്കണില്ലല്ലോ നാശിച്ചു പോവ. ഇണ്ടായ കാലത്ത് തന്നെ ഇങ്ങനെ വണ്ടുകളൊക്കെ കുത്തിയിട്ട് മഴ വെള്ളം ഇറങ്ങിട്ട് പുറത്തുന്ന് കാണുമ്പോ നല്ലതാ തോന്നും. അത് നമ്മൾ മുറിച്ചു നോക്കുമ്പോഴത്തേനും ഉള്ളിലൊക്കെ ആകെ പുഴു കേട് വന്നിട്ടുണ്ടാവും.
ഞാൻ മത്തനൊക്കെ കുഴിച്ചിട്ട് ണ്. ഒറ്റൊന്നും കയി പിടിക്കുന്നില്ല. മഴ നോട്
ആ. മക്കൾക്ക് ഇലക്കറി ഭയങ്കര ഇഷ്ട തേങ്ങരച്ച കറി വെക്കുന്നതിനക്കാ ഇഷ്ടം മ മത്തന്റെല ആണെങ്കിലും ലും ചീരന്റെ ഇലയാണെങ്കിലും, മുരിങ്ങേന്റെ ഇല അതൊക്കെ ഇങ്ങനെ ഇല കറികളോട് ഭയങ്കര ഇഷ്ട. ഇല കൂടുതൽ കൂട്ടിയിട്ടില്ലെങ്കിലും കറികൾ ഉണ്ടെങ്കിലും അവര് ചോറ് വിക്കഷാണ്.
ആ.
കറി പിന്നെ അത് സാമ്പാർ അങ്ങനത്തൊക്കെ ഇഷ്ടം. തേങ്ങരച്ച കറി നോട് ഭയങ്കര ഇഷ്ടം കുറവാണ്.
ഉം.
ശരി, ന്നാ വിളിക്കാവേ.
എന്നാ, ഓക്കെട്ടോ.